ഹലോ
ആ ഇപ്പൊ കേൾക്കണ്ടോ
ആ കേക്കാൻ പറ്റുന്നുണ്ട്.
എനക്ക് അങ്ങോട്ട് വിളിക്കാൻ ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് എനിക്ക്‌ അങ്ങോട്ട് വിളിക്കാൻ പറ്റണില്ല
ആഹ് എന്താ പരിപാടി എന്നിട്ട്
പരിപാടി എന്താ സുഖം എന്തൊക്കെയങ്ങട്ട്
എന്താ കൊഴപ്പൊന്നല്ല അങ്ങനെ പോണ് ചോറ് കഴി കഴിഞ്ഞാ
ഇല്ല രാത്രി കട്ടൺ കയിക്കലില്ല ഞാൻ ഉച്ച ആഹ് ഞാൻ ഉച്ചക്ക് കഴിച്ചാ പിന്നെ വൈകുനേരം കഴിക്കൂല
ഏ ഒന്നും കഴിക്കൂല എന്താ കക്കരിക്ക അങ്ങനെ ഒന്നും കഴിക്കൂല
അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ കഴിക്കൂ ഇല്ലെങ്കിൽ എനക്കായിട്ട് ഒന്നും ഉണ്ടാക്കിയാണ്ടൊന്നും- കഴിക്കുവൊന്നുമില്ല.
ഏർ അപ്പൊ വിശക്കൂല അങ്ങനെ ഉച്ചക്കെ കഴിച്ചിട്ട്
വെള്ളം കുടിക്കും വെള്ളം അങ്ങനെ കുടിക്കും പിന്നെ മധുര ഇടാതെ- പാലുണ്ടെങ്കി മാത്രം മധുരമിടാതെ ചായ കുടിക്കും ഒരു നല്ലമണിയൊക്കെ ആകുമ്പോ അപ്പൊ പിന്നെ തീരയും വെശകുല അനെ ചായ കുടിച്ചിക്കണ ഇന്നപ്പ ചായ കുടിച്ചിക്കണ് ഉം അപ്പൊ പിന്നെ എന്തായാലും- അ അങ്ങനെ വല്ലാതെ കൊടു കഴിക്കേയില്ല വല്ല ചപ്പാത്തി- ഉണ്ടെങ്കി മമ്മീട്ട നിർബന്ധിക്കുകയാണെങ്കിൽ- ഒന്നൊക്കെ ഒന്ന് പോലെ ബോധിപ്പിക്കാൻ വേണ്ടിന്നു ആ- കൊറേ ആയി
എന്നിട്ട് വല്ല മെച്ചമുണ്ടോ അങ്ങനെ ചെയ്തിട്ട്
കൊറേ കുറഞ്ഞില്ലേ പഴയ തടിയൊക്കെ ഇപ്പ ഇത്രേ പോയില്ലേ
ഏ എത്ര കിലോനായിപ്പോ
ഞാനിപ്പോ ഒരു അറുപത്താറ് അറുപത്തഞ്ച് ആയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേങ്ങി നിക്കുവാ ചിലപ്പോ നോക്കുമ്പോ അറുപത്താറ് ചെല പ്പോ നോക്കുമ്പോ അറുപത്തഞ്ച് ഏക്കാറാം അതിന്റെ ഇടക്ക് കീഴ്പോട്ട് ഇങ്ങട്ട് വരുന്നില്ല
വരുന്നില്ല
ഉം ഇതിന്റെ ഇടക്ക് ജിമ്മിനൊക്കെ പോയിരുന്നു ഇപ്പൊ ഒന്ന് പോയിത്തോ ഇപ്പ മാപ്പിള വന്നിട്ട് പോഓൻ തടിച്ചക്കുന്നു അല്ല പാണ്ടിക്കാട്ടക്ക്
ആ അല്ലെ ഓല് വന്നാ പിന്നെ ഫുഡിന് കണ്ട
ഇല്ലേ ഒലെപ്പ അങ്ങനെ നടന്ന കാണ്ട് ഇപ്പൊ രണ്ട്മാസ ആയിട്ട് രാത്രി ഒക്കെ കുറച്ച് തിന്നക്കുന്നു അപ്പ നാങ്ങനെ പറിം ഇപ്പ നിങ്ങൾ അയിനൊ ശേഷം തടിച്ചിക്കാണ് നിങ്ങള് പോയിയാണ്ട് നിങ്ങളെ പൈസ കിട്ടിയാ ഞാൻ ജിമ്മിനെവുന്ന് പറിമ് ഞാൻ ഉ ഇല്ല ഇപ്പ പോയിട്ട് ഒരു മാസം ആവണല്ലോ ഇനി പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പാണ്ടിക്കാട് പോയിനു
ആ അപ്പച്ച് എന്താ അവിടുന്ന് കെട്ടിച്ചോടന്ന് അപ്പൊ ഒ
അവിടുന്ന് സുഖാണ് സ്കൂൾക്ക് ഞൻ അവിടുന്ന് എട്ടേ ഇരുപനൊക്കെ ബസ് വരും മ്പോടക്ക് എട്ടേ നപ്പതൊക്കെ ആവും വരന്
ഏ അവി
പ ഇബടെ രണ്ടതന്നും അവിന്നും ഇബന്നൊക്കെ ബസ്സുണ്ട് സ്ക്കു മദ്രാസും ആയി തന്നെയാണ്
പ്പ ച്ച് രണ്ടോടന്നും പറഞ്ഞേക്കാ
ആഅപ്പ പിന്നെ അങ്ങനെ ആകുമ്പോ പിന്നെ സുഖാണ്
സുഖാണ് ആ ഞാനാ വിചാരിച്ചിട്ട്ന്നെ അവിടെ ചേർത്തത് ആഹ അത ഇല്ലെങ്ക ഓലൊന്നും ഇല്ലാതായ തോന ഒന്നും ആടെ നിക്ക നടക്കൂല അപ്പൊ രണ്ടോടത്തും കൂടിയട്ട് അങ്ങനെ നിക്കല ഇനിയിപ്പോഇബടെ ഒരു ഒരുപത് പത്തിരത്തി രണ്ട് ദിസം നിന്നാലൽ അവിടിം പത്തി രണ്ട് ദിസം നിക്കും അങ്ങനെ അവിഡിം ഇവിടെക്കെ യായിട്ട് അങ്ങനെ എങ്ങനെലൊക്കെ നമ്മുക്കും കാലം കഴിഞ്ഞു പോണ്ടേ ആ അങ്ങനെ കാട്ടല് ആ അല്ല ബസിന്റെ ഫീ അവിടുത്തതാണ് വാങ്ങല് ആ അവിടുത്തെ മതിപറണാകുന്നു രണ്ട് കുട്ടികൾ ലോണ്ട് പാണ്ടിക്കാർത്തെ ഫീസ് തന്നാ മതി പറഞ്ഞണ്ട് അവിടുത്തെ ഫിയാ കൊടുക്ക
ആഅടുത്തെ വണ്ടിക്കാര്
ആ ആ അല്ല അവ അബസ്സന്നെ ഇതിലിം വേർനാഥ്‌ അ പാണ്ടിക്കാടുത്തെ ഭ അ സെയി ആണ് സ്കൂൾ വണ്ടില്ലേ അപ്പൊ പിന്നെ സ്കൂൾക്കാണ് പൈസ കൊടുക്കുന്നത് അപ്പൊ പാണ്ട്യകാലത്തെ ഫീസ് തന്നെ മതിപറണാകുന്നു ഇല്ല ആവിടുക്ക ആയിരത്തി ഇരുപത് ഓക്കെയ ആണ് ഇവിടു ത്തെ ഫിസ് അവിടക് യെന്നുറ്റി അമ്പതാണ് അപ്പൊ ഞാൻ അവിടുത്തെ ഫീസ കൊടുത്തിന് അവിടുന്ന് ഒന്ന കൂടി സുഖമാണ് അവിടന്ന് ആകെ രണ്ട്
അത്രയള്ളൂ അല്ലേ ഏ എത്ര മണി മുതലേ ക്ലാസ്സാപ്പ ഓല്ക്ക്
ഓല്ക്ക് ഒമ്പത് മണിക്ക് തുടങ്ങും മദ്രസ് ഒമ്പ മണിക്ക് മദ്രസ് ക്ക് പത്തര വേറെ
ആഹ
ഇങ്ങണ്ട് പിന്നെ പത്തരക്ക് ക്ലാസ്സ്വർങ്ങും സ്കൂളോടങ്ങും നാല് മണിവരെ അല്ല നാല മണി വരെ
ആ നാല് മണിരെ ആ എത്തുമ്പൊക്ക നാലര അഞ്ചുമണി അടുത്താവൂല്ലേ
ഇല്ല അവിടുന്ന് നേരെ ഈ സുൽത്താൻ റൊട്ടിമാക്കൂടെ ങ്ങനെ വന്ന് ഇബടക്കണ് ഫസ്റ്റ് വര
ഏ
അപ്പൊ ഇവിടക്ക് നാലേ കാലി എത്തും അങ്ങട്ട എത്തുമ്പേ നാലേ മുക്കാലൊ ഒക്കെ ആവും പാ നാട്ട്ക്ക് എത്തും ആ അവിട്ന്ന് പിന്നെ ഇങ്ങനൊകറങ്ങി തിരിഞ്ഞാണ്ട് അങ്ങട്ട എത്തുമ്പോക്കിന്
അ ആ അപ്പൊ ഇബട്ക്ക് പിന്നെ ആ ഇബ കപ്പെ നേരത്തെ
എത്തും നേരത്തെ എത്തും വേഗി പോവാണ് ഇവിടുന്ന് അവിടെ അവിക്ക് നേരത്തെ പോണം വകിയെത്തും അങ്ങനെയണ അവിടെ
ഹെ
ഉം
ഓന് എത്രറില്ലപ്പ ഒരാൾ ഉറങ്ങി ചെറിയ ഓനും ഉറങ്ങി മറ്റ ഏയ്തിനണ്ട്
ആഹ് ഇത് പെണ്ണ് ചെറുത് യു കെ ജിയില് മറ്റവൻ നാലില് മദ്രസയില് അഞ്ചില് പെണ്ണിനെ ഞാൻ ഇപ്രാവശ്യം ചേർത്തില്ല ആഹ് ഇപ്രാവശ്യം ഞാൻ പൊതു പരീക്ഷ അല്ല ഇല്ല ആ ഇല്ല ആഹ് അപ്പൊ മാറ്റിയിരിക്കണ് പറയുന്നുണ്ട്
ആറിലാണ്
ഉം ഇപ്പോ ഓളാ
ഓള് ആർക്കെത്തി
ആർക്കെത്തിയല്ലേ ഞ ഓലൊക്കെ ഏകദേശവൊക്കെ ഒപ്പം തന്നെയാണ് പക്ഷെ ഞാന് ഓനെ വൈകിയാ ചേർത്തേക്കണേ ഞങ്ങള് ആ ടെമില് അവിടെ ഗൾഫിക്ക് പോയിക്കുവാരുന്നു പിന്നെ വന്നപ്പോന് കൊറോ ണ ഓൺലൈൻ ക്ലാസൊക്കെ ആയപ്പോ അത് ഓൺലൈൻ ക്ലാസ്സിന് ചേർക്കണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വർഷം വെയിറ്റ് ചെയ്തു ആഹ് അങ്ങനെ ചേർത്തില്ലേ ഞങ്ങള് പിന്നെ യു കെ ജിക്ക് എൽ കെ ജിക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് തന്നെ വിടേണ്ടിയും വന്നു ഒരു വർഷം അവന്റേത് അങ്ങനെ പോവുകയും ചെയിതു
ആ പിന്നെ യു കെ ജി ഒക്കെ പകുതിയൊക്കെ ആയിട്ടാണ് പിന്നെ തുടങ്ങി
തുടങ്ങീക്കണത് ആഹ് പിന്നെ ഒന്നര കൊല്ലം പോലെ ഓൺലൈൻ ക്ലാസ് പോകണ്ടീം വന്നു എന്താ ഒരു കൊല്ലം ആ ഓൺലൈൻ ക്ലാസിന് വിടുലാറഞ്ഞ് അങ്ങനെ
അങ്ങനെ ചേർക്കും ചെയ്തീല്ല. ഞമ്മള അന്ന് നമ്മക്കങ്ങനെ തോന്നും പിന്നെ കറി പിന്നെ അതിന്റെ ഇടങ്ങേറ് ഞമ
മ്പോ ഒറ്റ കുട്ടികളൊക്കെ ആകുമ്പോ നമുക്ക് അങ്ങനെ വിടാനും തോന്നില്ല നമ്മള അങ്ങനെ പിടിച്ചെക്കും.
ആഹ് പിന്നെ നമ്മുക്ക് ഇപ്പളൊന്നു അല്ല പിന്നെ കൊറച്ച് കഴിഞ്ഞ ഓല് ഓലാ പ്രായ ആൾക്കാരാവുമ്പോളാണ് പി പിന്നെ നമക്ക് ഇങ്ങനെ തോന്ന.
പോന്റെപ്പ ഉള്ള കുട്ടികളൊക്കെ അഞ്ചിലും ആറിലുമാണ് ഓന് നാലിലുമാണ് ഓനാണെങ്കിൽ അത്യാവശ്യം തടി ഉണ്ടേയിന്.
ആഹ് അങ്ങനെ പ്പളാണ് കതിയെട അപ്പ ഇങ്ങനെ ആകുമ്പോ സ്പോർട്സും കാര്യൊക്കെ ആവുമ്പോളാണ് ഓലെ മാറ്റിയ
മാറ്റുക.
ആഹ് ഒരു വയസിനനുസരിച്ചിട്ടാണല്ലോ നോ
ആഹ് നോക്ക പ്രായം നോക്കും ഉം. പിന്നെ ഓന്റൊപ്പം കൊറേ കുട്ടികളുണ്ട് അങ്ങനെ ആ വർഷം ചേർക്കാതെ പി റ്റത്തെ വർഷം ചേർത്ത അങ്ങനെ പെട്ട കുറെ കുട്ടികളുണ്ടോന്റൊപ്പം. പക്ഷെ ഓനാണ് തടിയും വൽപ്പോം ഉള്ളത് ഓനാണ് ആഹ് പ്രായൊക്കെ എല്ലാർക്കും ഉണ്ട്. ആഹ് ഓനന്നോടി ത ഓന് വലിപ്പല്ല ഓൻ തടി ആഹ് വലിപ്പല്ല്യേന് അതുകൊണ്ടാ തടി ഏറെ തോന്നണത്.
ആഹ്
പെണ്ണാണെങ്കി നേരെ ഓപോസ്റ്റ് തടിയന്നെല്ല.
അത് അങ്ങനെതന്നെ ഒരാളെണ്ടെങ്കി ഇതേ ഒരാൾ
ആഹ് അല്ല ഇജ് ഡിഗ്രി അല്ല പ്ലസ് ടു ചെയ്യണ്ടോ?
ആഹ് പ്ലസ് ടു ചെയ്യുന്നുണ്ട്.
ആഹ് അവൾ ഡിഗ്രി മ് എടു
ഡിഗ്രി ഇപ്പ തൊടങ്ങീട്ടില്ലോൺണ്ട്
ഏഹ് ഞാന്ങ്ങനെ വിചാരിച്ചു എപ്പളും ഒന്ന് ഡിഗ്രി കം ഇട്ത്താലോ ഇട്ത്താലോ ഇപ്പെന്തിനു വാണല്ലോ ഡിഗ്രി
ശ്രീനാരായണൻ ഗുരുവിന്റെതില് എന് തൊടങ്ങണന്നൊക്കെ പറിയ്ന്ന്ണ്ട് പറിയ്ന്ന്ണ്ട് ഇപ്പോ അത് ഓഹ് ഞാൻ പെരിന്തൽമണ്ണ ഗേൾസ്ക്ക്
ഏഹ് അങ്ങട്ടാ പട്ടിക്കാടുണ്ട ല്ലോ ഉം അഹ് കൊറെ പോണെലേ ജ്ജ്ന്തിനേലും പോയിനൊ ഇതിന്റെ എടക്ക് ആഹ് ഞാനൊരീസ അന്നങ്ങനെ കണ്ടിനു ബസ്
ആഹ് അപ്പൊ വർത്താനം പറയാൻ കൂടിയില്ല ജുതെമാർക്ക് എവ്ടു അവിടുന്ന് പോരാ തോന്ണ്ട് തിരക്കനു ബ
തെരക്കായിനൊ? ആ
ആ ആ ഞാനന്ന് നിർത്തിയപ്പോ കുട്ടിന്റെ കയ്യോടിഞ്ഞ് ചെറിയോണ്ടതേ
അങ് പറഞ്ഞു എന്താ അലമാര വിണു
ആഹ് ആപ്പോ ഫിഡ്ജ്മ്മെ അത് എളയച്ചന്റത്.
ആഹ
ആഹ് ഇപൻ വെക്കേഷനല്ലേ എന്താപ്പോ ഫുഡ്ജ്മന്ന് വിണക്കാണ്ട്. എന്താ കയൊകൊടുഞ്ഞിനി രണ്ട് എല്ലക്കെ പൊട്ടുണ്ടായിരുന്നു. അ പിന്നെ ആ അപ്പൊ പി ഓ ആറു വയസായയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. ഒമ്പത് വയസാവണം അപ്പൊ പിന്നെ പസ ങ്ങാന്നെ അങ്ങനെ മാവട്ടുംങ്ങാണ്ട് ഒന്നര മാസം നിന്നു. അയ്ല് പിന്നെ ശരിയായി.
ആഹ
ഈ വെക്കേഷന് ഫുള്ളങ്ങനെ രണ്ട് രണ്ട് മാസം ഏപ്രിൽ മെയ് അപ്പൊ പിന്നെ അങ്ങനെ പോ അവൻക്ക് വലത്തേ കഴിയും ല്ലോ ആ അപ്പോ ഈ ജനു ഫുഡ് എടുക്കാനൊക്കെ ബാത്റൂമിലൊക്കെ വലത്തെ കൈഅവുബോ പിന്നെ ഓൻക് ഞാൻ തന്നെ വാണേ അപ്പൊ പിന്നെ അങ്ങനെ ലീവട് ടുത്തതാണ് അപ്പൊ നീ ഇപ്പൊ എക്സാംക്കെ കയ്യട്ടെരുതി
എന്തായി പെരപ്പണിക്കെ?
പെരപ്പണി നിലം പണി ഉണ്ട് ഇപ്പോ പ്ലംബിങ്ങിന്റെ പണിയാളും ഒക്കെ ആ വയറിങ്ങിന്റെ കഴിഞ്ഞുഴിഞ്ഞു. പ്ലംബിങ് ഉണ്ട്. ഇപ്പൊ
കുടിരിക്കാനുള്ള പ്ലൻ എന്തേലും ഉണ്ടോ?
എങ്ങനെ
കുട്ടിരിക്കാനുള്ള
ഇൻഷാഅള്ളാ കൈയ്യട്ടെ അങ്ങനെ ഒരോ രോന്ന് കടങ്ങ് ആക്കാനാവൂല എരുതിട്ട്.
ആ അതന്നെയെടി ഈ കട ആയാലൊക്കെ അപ്പോ ഞങ്ങക്ക് ഞങ്ങെ പെര വിൽക്കാണ്ട
അതാണ് ഏത് ഇപ്പൊ ഇപ്പൊ കയറ്റിയതോ?
ആഹ് ഞങ്ങള് ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വന്നും പോയി ക്ക്ണ്ട് കടണ്ട്തിമ്മേ വിട്ട കാണ്ട് ഇപ്പാക്ക് ഇപ്പോ എന്താറ ഇത് വിറ്റാ തീന്നെ കടള്ളൂ ഇപ്പോ അപ്പൊ അത് വിട്ട കാണ്ട് കടം വീട്ടിയാണ് ചെറുമട്ടത്തിൽ എവിടെങ്കിലും ചെറിയരു പര വലിയ പേരയാണല്ലോപ്പൊ
അത് വലുതാണ് നിങ്ങക്ക് ഇവിടെത്തന്നെ ആയപ്പോ എന്ത് സൗകരേയ്നു
എന്താപ്പൊ കാട്ട്ണ് എന്നാ നമ്മളുടെ കയ്യിൽ ഒരിത്തിരി പൈസ ഇത് ഉണ്ടാവമ്പോ നമുക്ക് സൗകര്യം വേണം. ഒന്നും കൂടി സൗകര്യമുള്ള സ്ഥലം അങ്ങനെ തോന്നല് വരുവല്ലോ പക്ഷെന്തന്നോ സുഖം തന്നെ ഹായ് നടി എല്ലാം കൊണ്ട് സുഖേന്, ഞങ്ങളിപ്പ അസുഖം വന്ന് ഇപ്പാന്റെ വരുമാനം നിന്നല്ലോ അതോട് കൂടിയാണ് ആക ആ. നേരെമറിച്ചു ഇപ്പ അങ്ങനെ പോയികൊണ്ടന്നു നിക്കുകയാണ് ഇപ്പാക്ക് അസുഖോം കാര്യമൊന്നും ഉണ്ടായിട്ടില്ലന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ അതാണൊക്കെ പടച്ചോന്റെ അതാണ്, എപ്പളാ എന്താഏതാന്നൊന്നും പറയാൻ പറ്റുല്ല. അതാണ്, അ അതൊന്നും ഞമ്മളെ ആരോഗ്യവും പണിയൊന്നും കണക്കിലെടുത്ത ഞമ്മക്ക് കടാക്കി വെക്കാൻ പറ്റ റ്റില്ല എപ്പളാ അതൊക്കെ പോകാന്ന് പറയാൻ പറ്റൂലല്ലോ?
അതൊന്നും പറയാൻ പറ്റൂല്ല പടച്ചോന് ഇതാക്കണ അയിലോരോരുത്തർക്കും ഓരോന്ന് കണക്കാക്കിട്ടുണ്ടാവും.
ഓല അവന് പ്പോന്താ പണി റാഫിക്ക്? വയറിംഗ് ആ. ഓന് ബേക്കറി അല്ലേല്ലേ അപ്പൊ ആ അത് നിങ്ങളെ ബേക്കറിന്നെല്ലേ ആ. ഐഐ ക്കെന്നെല്ലേ ഇവള് പോണത്, റസിയ?
ആത്തിയും മോന്റെ ഒക്കെ പോണ തയ്ക്കുന്നെ.
വേറെന്തൊക്കെയ ഇങ്ങട്ട്?
വേറെന്താ അങ്ങനെ പോണണ്ട്, ആ ഓള്പ്പോ ഇന്നലെ വന്നീന് അന്നേരോള ചെറുക്കനെ ചെറുതിനെ ഇങ്ങട്ട് കൊണ്ടന്നീനും അപ്പൊ കൊണ്ടുന്നാക്കി ഇങ്ങളോട് പർ ആസ്മേടെ ഒണ്ടോന് അപ്പോനെ കൊണ്ട പ്പോ ഓളങ്ങനെന്നലെ വന്നീനു
ഇതില വന്നീനാ, സ്റ്റാൻഡിറ്റേല് വന്നീനോ?
സ്റ്റാൻഡിനു അടുത്താണ് ഓള ചെറുക്ക ചെറുകനെ പാർക്കാ വന്നക്കണത് ആ വന്നീനോ. ഞ അതേ പേർക്ക് ഒരീസം മദ്രസ ഉണ്ടായില്ലല്ലോ വേറെണ്ട് ഇഞ്. മദ്രസ ഒരീസ ഉണ്ടായില്ലല്ലോ അപ്പൊ പിന്നെ ഇപ്പോ ഈ ഇല്ലേ ബാറാത്തിന്റെ മുഹറത്തിന്റെ അയിൽ പിന്നെ ഒരീസംഅവിടെ നിന്നു അങ്ങനെ നിന്ന് പിറ്റേന്നു പോന്നു. അന്ന് കുടിക്കോയിലോരീസന് പോയ അത് മുതലാവല എഴുതിട്ട് അവിടെക്ക എത്തുമ്പോക്ക് പിന്നെ ഇങ്ങട്ടനെ പോരണം. അപ്പൊ വീടിനിനി അടുത്താഴ്ച്ച നോക്കാം പൂതിമാറല്ല ഗതിയേടാണ്
വണ്ടിയൊക്കെ അറിയോങ്കിപ്പ അനക്ക് സുഖാണല്ലോ പൂന്താനത്ത്ന്നിങ്ങോട്ട് വരാന് സ്കൂട്ടിയൊക്കെ ഉണ്ടെങ്കി അനക്ക് കൊണ്ടരേം കൊണ്ടാക്ക്വക്കെ ചെയ്താ മതി
ആ അങ്ങനെതന്നപ്പം നാത്തൂന് കാട്ടീന്നത് നാത്തൂനെ വിടെ മദ്രസ്സക്ക് കൊണ്ടരും കൊണ്ടാക്കും. ഇതാ മോള് വിരുന്നോയി അപ്പൊ പിന്നൊക്കെ ജ്ജ് ഏടാ? ഇച്ച ഓട്ടാന അറിയും പക്ഷെ ഊര അങ്ങോട്ട് ശരിയായിട്ടില്ല.
ആ ഒരു അതിച്ചൂണ്ട അയിനോടെ ആ വറക്കല ആദ്യം അതെന്താറിയോ?
ഈ ഓട്ടിച്ചി
ഓട്ടി ഓട്ടി ശീലാവണം നമ്മളെത്ത് വണ്ടിയും വേണം അങ്ങടു ധൈര്യത്തില് മെയിൻ റോട്ടുമ്മേക്കെട് എറങ്ങണം. നമ്മള ഈ ചെറിയ റോട്ടുമ്മ കൂടെ ഓട്ടണ പോലല്ല മെയിൻ റോട്ടുമ്മേ നല്ല സുഖ ഓട്ടാന്.
ആ അതാണ് എന്നാ പിന്നെ നമ്മുക്ക് ഒഴിഞ്‌
ഞാനിപ്പോ പോവലോർത്തി മറ്റേത്തെച്ചും പേടിനു ഇപ്പ ഞാൻ പോവലോർത്തിയത് ധൈര്യത്തില് പോവലോർത്തി.
ആ എവിടന്നാ പഠിച്ചത്?
പഠിച്ചത് ഞാൻ മദാരിന്നാണ് ലൈസൻസ് എടുത്തക്കണുത്പ പാണ്ടി രണ്ടിന്റെ ലൈസൻസ്ണ്ട് കാറിപ്പഴും പേടിയാണ്. അതുംതേപോലെന്റെ മാപ്പിളാറിയും പേടിയാണ് കുത്തിന്നാ പടിയൊന്നുംല്ലാ ഒറ്റക്കട് എടുത്ത് പോകുമ്പ തന്നെ പടിയാന്നൊക്കെ പറയോ മറ ക്കാണെ ഞാൻ ഒന്നെടുക്കും ഒന്ന് പടിയും പിന്നെ അവിടെ ഇട്ട് പിച്ചും പിന്നീ മറ ക്കും അങ്ങനെയാണ് ഏതാല ഇപ്പം സ്കൂട്ടി റെഡിയാക്കി എടുത്തു.
എടുത്തക്കൊണ്ട് വന്നാലും അത് പ പടിഞ്ഞാല് സമാധാനാണ്.
ആ ഈ മാപ്പിളാരും കൂടി നാട്ടിലില്ലാത്തപ്പളേ
ആ അപ്പൊ ഗതിയേടാണ്, എന്താലും പഠിച്ച നിർബന്ധമാണ്.
ഉം
ക്കുവട്ടെന്ന ശരിട്ടാ. അരിയാ